ആഹ് ഓക്കേ ഹലോ
ആഹ് കേൾക്ക്ണ്ടോ?
ആഹ് കേക്ക്ന്ന്ണ്ട്. ആഹ് എന്തൊക്കെ?
ഇന്നെന്താ? സ്പെഷ്യലെന്താ? ഇന്നെന്താ ഫുഡ്ഡ്?
ഞാന് ന്നൊരു ബിരിയാണിണ്ടാക്കണം ന്നൊക്കെങ്ങനെ വിചാരിച്ച്ക്കാ ഇങ്ങക്കറിയോ ബിരിയാണിണ്ടാക്കാൻ?
ഈ ടൈമിലോ അപ്പ എപ്പളാ ഫുഡ്ഡ് കഴിക്കല്? എപ്പളാ ഫുഡ്ഡ് കഴിക്കാ?
ആഹ് ഞാന് കൊറച്ചെയ്ഞ്ഞിട്ട് കഴിക്കാലോന്ന് വെച്ചിട്ട്. ഇപ്പണ്ടാക്കിട്ട്ണ്ടെങ്കില് ഇന്ന് ബിരിയാണി കയിക്കാനൊര് പൂതി. അല്ലേങ്കി നെയ്ച്ചോറായാലും മതി. എങ്ങനേ ഇണ്ടാക്കാന്നറീല അതാണ്. നെയ്ച്ചോറും എർച്ചിക്കറിയോ അങ്ങനെന്തെങ്കിലുംണ്ടാക്കാച്ച്
അത് യൂട്യൂബില് നോക്കിയാ പോരേ?
ഇങ്ങക്ക് അറീലാ
ഇക്ക് ഇവടേ ഉ ഇവിടേ പിന്നെ പൊതുവേ ഇമ്മേണ് ഉണ്ടാക്ക. നെയ്ച്ചോർ സിമ്പിൾ ആണ്. അത് കുക്കർല്. കുക്കർലാണെങ്കി അത് ഉള്ളി ഒന്ന് വാട്ടീറ്റ് നെയ്യിൽ ഉള്ളി വാട്ടീറ്റ് ഉള്ളീം പിന്നെ ഏല ക്കായും കറാമ്പൂവൊക്കെ ചേർത്തിട്ട് വാട്ടി ട്ട് അതിലക്ക് പിന്നെ വെള്ളം ഒയിക്ക
ആഹ് ആഹ്
വെള്ളം ഒയിച്ചിട്ട് അതില്ക്ക് അതിന്റെ എലല്ലേ? നെയ്ച്ചോറ് ഇങ്ങളവടെ ആ ഭാഗത്തുണ്ടോ ഇന് ക്കറിലട്ടോ. ഇവിടെക്കെണ്ട് അതിനായിറ്റൊരു എല അത്ണ്ടോ ഇങ്ങളെ നാട്ടില്?
എലയോ എലല്ല. ആഹ് എന്തെലയാവോ?
ണ്ടാവോ നെയ്ച്ചോറ് വെക് നെയ്ച്ചോറിന്റൊര് സ്മെല്ല്ണ്ടാവും
മാങ്ങ്ണ സാനം കണ്ടീന്നൊര് ക്യൂബ് ല്ലേ മാഗീന്റെ ക്യൂബോല്ത്തെ. അതേയ്നോ ഇടന്ന് കണ്ടിട്ടുണ്ട്. എനിക്കറീല
ഇ ഇത് അതല്ല. അത് മ് വേറെ ഏഹ് ഫുഡ്‌ഡിനേക്കാരം നെയ്ച്ചോറിന് സ്ക്യൂബൊന്നുടൂല.
ആഹ് ആഹ്
അതല്ല ഇതൊര് ലേ പ്പ് ഒര് എലേണ് നീണ്ട ഒരു എല പോലെ. അത് നല്ലിട്ട നല്ല വാ സ്മെല്ല്ണ്ടാവും. അതും വെള്ളത്ത്ക്ക് ഉപ്പ്ടും. എന്നിട്ട് നമ്മളത് തളച്ച് അത് കുക്കറിലാകുമ്പോ പിന്നെ തളക്കണ്ട ആവശ്യല്യാ. അത് നേരെ അതിലോട്ട് അരിയുടെ ഇട്ടിട്ട് ഈ കുക്കറ് അടച്ച് എത്ര ത് ഓഹ് ഓഹ് ഒരു ശ ഓരോ അരിടെ മോഡലാണ്. റേഷനരി ആണെങ്കി ഒര് വിസിലൊക്കെ മതിയാവും. വേറെ ഇള്ളതാണെങ്കി ഈ രണ്ട് വിഷിലൊക്കെ വേണ്ടേരും
വേറെ വ്യത്യസ്ത അരികൾ ഉണ്ടോ?
ആഹ് റേ പച്ചരികള് രണ്ട് ഏഹ് പല രീതിയിലുല്ലേ? റേഷനരി ആഹ് ഒണ്ട്. പിന്നെ നമ്മള് ഏഹ് ബിരിയാണിക്ക് വാങ്ങണ അരി വേറല്ലേ?
ആഹ് ആഹ് ആഹ്. ഓഹ് അങ്ങനെ വേറെ ഉം
ബിരിയാണി പിന്നെന്താ പിന്നെ ചി ചിക്കൻ ബിരിയാണി ആണെങ്കിൽ നമ്മൾ ആദ്യം മസാല കൂട്ടി വെക്കും കഴുകിയിട്ട് വെള്ളം വാർ ട്ട് മസാല കൂട്ടി വെച്ചിട്ട്
ആഹ് ആഹ്
പിന്നെ നമ്മള ഉള്ളി, ഏ സവാള പിന്നെ തക്കാളി ഒക്കെ വാട്ടിയിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റിടുക. പിന്നെ അയിൻ്റെശേഷം പുളിക്ക് വേണ്ടി തൈര് ഒഴിക്ക പിന്നെ ഗരം മസ സാല അതൊക്കെ ഇട്ടിട്ട്
ആഹ്
കറിവേപ്പില അതൊക്കെ ഇട്ടിട്ട് വാട്ട പിന്നെ നമ്മൾ ചിക്കന് പൊരിച്ച് വെക്കണം കേട്ടോ ആ മസാല കൂട്ടണമെങ്കിൽ മുട്ടി വെച്ചിട്ട് അങ്ങട് പെരിച്ചെടുക്കാണ്ട് നല്ല ഫുള്ളായിട്ട് വേവണ്ട ഒരു ഹാഫ് വേവ്ഒക്കെ ആക്കിട്ട് എന്നിട്ട് പെരിച്ച്കോരിട്ട് നമ്മള് ഇത് വാട്ടിയതിലേക്ക് ഇട്ട് കൊടുക്ക.
മിക്സയ്യ
ആലോചിച്ച സിമ്പിളൊക്കെ ഉണ്ടാക്കാൻകൊറച്ച് പ്രയാസാ.
ഓ അതെല്ലേ കൊറച്ച് പ്രയാസല്ലേ?
ഇതുവരെ എന്താ ഞങ്ങക്ക് വീടൊക്കെ വെച്ചിട്ടുണ്ട് ഹൗസ് വാ മിങ്ങ് എന്നിട്ട് വേറെ പോയിട്ട് വേണം.
ബിരിയാണി ഫസ്റ്റ് ഇതേ തന്നെ ബിരിയാണി വെക്കാന്. ഓ അഹ് ശരി
ചെയ്യാന് ഉം
അങ്ങനെ നിങ്ങക്ക് എന്താ എന്തേലും ഫേവറേറ്റ് അങ്ങനെ
എന്താണ്?
ഇണ്ടാക്കാ ഇണ്ടാക്കാ അറിയുന്ന അങ്ങനെ എതേലു നല്ലത് ഈസി ആയിട്ട്
എന്താ പറിണേ?
ഫുഡ് ഏറ്റും ഈസി ആയിട്ട് ഇങ്ങക്ക് ഇണ്ടാക്കാൻ പറ്റ്ണ ഏതാ?
ഏറ്റവും ഫു ഫുഡ് അണെ കറികളെന്നും പ്രത്യേകിച്ചുന്നുല്ല പിന്നെ എന്താ ഇതാണ് നൂൽപുട്ട് അങ്ങനത്തെ കറി കടികളെ ഞങ്ങൾഉണ്ടാക്കും. ഉം പിന്നെ അടക്ക കളിയിലെ ചോറിനുള്ള കറികളൊക്കെ അധികം ഉമ്മയാണ് ഉണ്ടാക്ക മീൻ പൊരിക്കാനൊക്കെ മസാല ഒക്കെ കൂട്ടും
പെരുന്നാളിന് മറ്റേ സംഭവങ്ങളൊ അല്ലെ പെരുന്നാളിന്‌ മറ്റേ സംഭവങ്ങളൊക്കെ ഇണ്ടാക്ക്ണ കൊറെ ന്താ കുറെ മുട്ട വെച്ചിട്ടൊക്കെ അങ്ങനത്തൊക്കെ ഉണ്ടാക്കി കേക്കുല്ലെ
ഇല്ല പെരുന്നാളിന് ബിരിയാണി തന്നെ വെക്കലുള്ളൂ ഇവടെ
അല്ല മറ്റേ സ്നാക്സ് പോലത്തെ ഇണ്ടല്ലേ മുട്ട വെച്ചിട്ട് ഒരോന്നൊക്കെ
അത് പെരുന്നാളിനല്ല, നോമ്പിന്. നോമ്പിന് നോമ്പിന് ഉണ്ടാക്കു കൊറേ സ്നാക്സ് ഒക്കെ ഉണ്ടാവും എന്നും നോമ്പ് തുറക്കുമ്പോത്തിന് ഇവിടെണ്ട ഇവടെ അധികം ഉണ്ടാക്കലില്ല ചെലത് ചെല ദിവസങ്ങളില് മോന് നോമ്പ് എടുക്കുമ്പോ ഇണ്ടാക്കലുള്ളൂ കാരണം അത് എണ്ണല്ലെ ശരീരത്തിന് കേടാണ് പിന്നെ ഇവിടെ ഉമ്മാക്കും ഉപ്പാക്കൊക്കെ ഷുഗർ ഉണ്ട് അപ്പോ അവരെക്ക് കണ്ട അവരൊക്കെ കഴിക്കും ആരായാലും കഴിച്ചു
ആഹ് അത് ശരിയ എല്ലാ ഇങ്ങനത്തെ ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ മറ്റേ എണ്ണയില് ഇട്ടതും അങ്ങനത്തെയൊക്കെ ആയിരിക്കും എനിക്കും അങ്ങനെ ഞാൻ വിചാരിക്കും കഴിക്കരുത് എന്ന് കഴിച്ചു പോവും ഉള്ളിവട ഇത് കട്ട്ലൈറ്റ് ഇതൊക്കെ തിന്നു പോവും
ഉം
അതെ അതെ
അപ്പോ ഉണ്ടാക്കാറില്ല അധികം ഇണ്ടാക്ക റില്ല മക്കൾക്ക് നോമ്പ് എടുക്കുമ്പോ അവര് പറയും ഉണ്ടാക്കണം
ആഹ് ശരിക്കും അത് നല്ലത് തന്നെയാണ് കാരണം നമ്മളെ ഹെൽത്ത് നമ്മള് നോക്കണല്ലോ
ഉം ഇവടെ ഉമ്മ ഒരു രാത്രി ചപ്പാത്തി കഴിക്കാ ഷുഗർ ഉണ്ടായിട്ട് ഇപാക്കുണ്ട് ശുഗർ പക്ഷെ പിന്നെ ഉപ്പാക്ക് നോർമലാണ് ചപ്പാത്തി ഉപ്പ ഉമ്മ ചപ്പാത്തി ചിലപ്പോ രാവിലെ ഉണ്ടാക്കി വെക്കും ഉണ്ടാക്കുന്നെ അത്ണ്ടാവും അല്ലെങ്കിൽ വൈകുന്നേരം വീണ്ടും ഉണ്ടാക്കും
ഓ അങ്ങനെ ആഹ് ചപ്പാത്തി ആഹ് ആ അപ്പോ രണ്ട് ഒരു ഇതില് ഉണ്ടാക്കുമ്പോ ചോറും ചപ്പാത്തിയും ഉണ്ടാക്കും ലെ
ആഹ് അല്ല ചോറ് രാവിലെ ഉണ്ടാക്കി വെച്ച പിന്നെ വൈകുന്നേരം വേണ്ട അത്ണ്ടാകും ചപ്പാ ത്തി ചിലപ്പോ രാവിലെ ഉണ്ടാക്കിയിട്ട്ല്ലെങ്കിൽ വൈകുന്നേരം ഉമ്മാക്ക് ഉണ്ടാക്കും
ആഹ് അങ്ങനെ ഓഹ്
നിങ്ങൾക്ക് എപ്പളാ ഇപ്പ ഇപ്പഴും ഉണ്ടല്ലെ പരിപാടികളൊക്കെ മക്കള് ഇവിടെ മക്കളൊക്കെ സ്കൂൾക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട്ണ്ട് അതൊക്കെ
ഇവടെ പിന്നെ പിള്ളേരൊന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ത്തെ ഓർമ്മ കൂടി ഉണ്ടാവില്ല സ്കൂൾ തുറന്നോ ഇല്ലേ അങ്ങന ത്തൊന്നും അറിയേയില്ല ആഹ് അനിയനാണെങ്കിൽ വലുതായത് കൊണ്ടെ ഇപ്പോ അതിന്റെ കാര്യം നോക്കണ്ട
ഉം ഉം
ഉം പണ്ടൊക്കെ സ്കൂൾ തൊർക്കെങ്കി പൂട്ടുന്നൊക്കെ അറിയാ ഇപ്പ അതൊന്നും അറിയേയില്ല ആരും ഇല്ലാത്തോണ്ടെ
ആഹ് ആഹ്
ഉം പിന്നെ ബുക്ക് വാങ്ങാന പണ്ടൊക്കെ ബുക്ക് വാങ്ങാനതൊക്കെ അനിയന്റെ ക്കെ ആണെങ്കിൽ അറിയല്ലോ പൊതിയടുന്ന കാണുമ്പോ ഇതിപ്പോ ഡെ ഇത് ഇങ്ങനെ മാസം പോകുന്നത് മാത്രം അറിയ പ്രത്യേകിച്ച് ഇങ്ങനെയൊന്നുല്ല ജോലിക്ക് പോകുന്ന്‌ വര്ന്ന്‌ അത്രന്നെ ആഹ് ഇനിയിപ്പ അത്
മോന്ക്ക് ആഹ് ആ ലാസ്റ്റ് വൈട്ടാണ് വാങ്ങിച്ചത് കെടായിട്ട്
കൊടൊക്കെ വാങ്ങിയോ
ആഹ കൊട
ഇപ്പൊ മഴയത് കൊടയാണ് ആവശ്യം
മോള് ഓട്ടോയിലേക്കാ ന്നാലും പിന്നെ മദ്രസ് ഫ്രണ്ട്‌ലിയാർ ആ ഹ് ഓ ഓട്ടോയില് പോവും നടക്കാള്ള ദൂരള്ളൂ പക്ഷേഓള് ചെറുതായിട്ട് മോ അവന് ഓട്ടോ ഇലല്ല അവന് നടന്നിട്ട പോ
ആ അഹ് ആ അഹ്
കഴിഞ്ഞിട്ടില്ല സ്റ്റാപ്പുലർ ഇൽ കാൺല്ല്യ ച്ചിണ്ട് അവള് വിരുന്ന് പോയതാ അവള് എവിടെ വെച്ച അറിയുന്നില്ല അപ്പൊ
സ്റ്റപ്ളേയർ ഇത് എന്താക്കാനാ
ആഹ് ആ പൊതിയണ ഇതില്ലേ കണ്ണില്ല എന്റെ വീട്ടിൽ ഇണ്ടെങ്കി ഞാൻ ഇവിടെണ്ടല്ലോ കരുതീട്ട് ഞാൻ കൊണ്ടന്നതും ഇല്ല്യ അ പൊതിയാനാ അത് റെഡി ആക്കി വെചാ ഒരു സമാധാനമാണ് ഇഞ്ഞിപ്പോ നാള് കയ്യണോട് കൂടി സ്കൂളും തൊ റക്കും പിറ്റേ ദിവസൊക്കായിട്ട് മ് പിന്നെരു തെരക്കാവും
അത് ശരിയാ ഫുൾ തെരക്കയര്ക്കും ഇനി ഹുഹുമ്
അവള് വന്നാ അവൾക്ക്ണ്ടാവും പൊതിയാന് എളച്ചിക്ക് അവൾക്ക് മൂന്ന് കുട്ടികളുണ്ട് ഞങ്ങള് ഒരുമിചായ്ര് ന്ന്ട്ടാ കല്യാണം ഹസ്ബൻറിന്റെയും ബ്രദറിന്റെയും ഒരു
ഓ അയ്ശരി
അവർക്ക് മൂന്ന് മക്കളുണ്ട് മൂന്ന് പെൺകുട്ടികളാ ട്വിൻസ് ആണേ രണ്ടാമത്തെ
ആഹ് അപ്പൊ എല്ലാർക്കും കൂടെ അങ്ങനെ ഒന്നിച്ച് പോവാലോ
അഹ്
ഉം
പിന്നെ വേറെ നാളെ നി എന്താ ഫുഡ്
ഏഹ്
നാളെ ഇനി എന്താ ഫുഡ് ഇണ്ടാക്കാ
നാളത്തെ ഏ മമ്മി എന്താണോ ഉണ്ടാക്കുന്നെ അത്
അല്ല മക്കളൊന്നും പറയൂലെ അത് വേണം ഇത് വേണന്നൊന്നും
ഏത് മക്കള് ഞങ്ങളോ ഞാ ഞാൻ ചെൽപ്പോ ഏ അനിയൻ പിന്നെ വേറെ തന്നെ എന്തൊക്ക ഓനോരോ യ്ക്കോ ഓരോന്നും വേണ്ടി വരൂല അപ്പൊ ചെൽപ്പോ ഓന് വേണ്ടിട്ട് എന്തെങ്കിലും ഉണ്ടായി കൊടുക്കും ഞാൻ പിന്നെ ചെലപ്പോ പറിമ് മ് എങ്ങനെ മ്
എ ഓ ഇക്കാക്ക പറയും എന്താ വേണ്ടത് അവർക്ക് ചപ്പാത്തിയ ഒന്നും ഇഷ്ടല്ല അവർക്ക് ദോശയാണ് ഇഡലി ല്ല അങ്ങനെ
ആഹ് ഓ ഓ ആഹ് മം ആ പിന്നെ രാവിലെ ഞാനേക്ക് ചി ലപ്പോ ഉണ്ടാക്കാം അപ്പ എനിക്ക് ഈസി ആയത് ന ആക്കും ഓ
ഓക്കെ
ആ ഓക്കെയാ